ആ അലോ
ക്ണ്ടല്ലോലേ
ആഹ് കേൾക്കണ്ട്
ആഹ്
അല്ല പെരുന്നാളൊ കൈഞ്ഞലേ
ആ പെരുന്നാളൊക്കെ ആയി ഇല്യാ ഡ്രസ്സ് എട്ത്തിട്ടില്യാ. മിന്നെ ഞാൻ സ്റ്റിച്ചെയ്യേ. അപ്പൊ അയിന്റേതായ കൊറച്ച് തെരക്കും കാര്യങ്ങളെ ക്ണ്ട്
എല്ലാ ഡ്രസ്സും ഇങ്ങള് സ്റ്റിച്ചിങ് പഠിച്ചിട്ടുണ്ടോ പോയിട്ട്
ആ ഞാൻ പഠിച്ചിട്ട്ണ്ട് ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ട്ണ്ട്. അതില് പക്ഷെ എല്ലാം സ്റ്റിചെയ്യും ചുരിദാറ് പിന്നെ യൂണിഫോമുകളൊന്നൂല്യാ ചുരിദാറ് പിന്നെ ബ്ലൗസ് അതൊക്കെ അങ്ങനെയുള്ളതക്ക സ്റ്റി ചെയ്യും
യൂണിഫോം ആ യൂണിഫോം ചെയ്യാനിട്ട് അ ടൈം കിട്ടഞ്ഞിട്ടോ
യൂണിഫോം ചെയ്യണെങ്കിലെ കുറച്ച് നമുക്ക് ഷട്ടൊക്കെ അടിക്കനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ആ അപ്പൊ അത് കുറച്ചും കൂടി നല്ല രീതില് സ്റ്റിച്ച് ചെയ്യണം അപ്പൊ അതിന്റെ കോളറൊക്കെ കറക്റ്റ് ആയിട്ട് ഇത് വരണം.
ആ അപ്പൊ ഈ ചുളിദാർ അങ്ങനത്തെ ഒന്നുവില്ല ഈ ഫ്രോക്ക് ചുരിദാറ് അങ്ങനെ കളിക്കുവോ?
ആ അതൊക്കെ അടിക്കും ല്ല പിന്നെ പാനൽ കട്ട് സാധാ നമ്മടേ നോർമൽ സ്ലിറ്റുള്ളതൊക്കെ. ചെയ്യും അതൊന്നും കൊഴപ്പല്ല. ഇപ്പൊ പിന്നെ വർക്ക് വരുല്ലോ.
ഈ പെരുന്നാളാവകുമ്പോ ഇപ്പൊ അധികം റെഡിമെയ്ഡ് അല്ലെ എല്ലാവരും വങ്ങാ
ആ റെഡിമെയ്ഡ് വാങ്ങിക്കണവരുണ്ട് അതുപോലെ സ്റ്റിച്ച് ചെയ്യണവരു ഉണ്ട്.
ട്ടോ വച്ചാല് അപ്പൊ നമ്മള് കറക്റ്റ് വിറ്റകരം ഇത് നമ്മള് കടേന്ന് വാങ്ങിയല് പല ലൂസുംക്കേ കിട ന്നിട്ട് പിന്നെ അത് നമ്മള് എന്താ ന്ന് ഷേപ്പാ മ്പോ ചെൽത് ശരിയാവും വൂല
അതെന്താച്ചാല് നമ്മ്ടെ കറക്റ്റ് സൈസ അല്ലെങ്കിലി ഇ ഷോൾഡർ പിന്നെ ഈ സ്ലിറ്റ് ഉള്ളതാണെങ്കിൽ നമ്മടെ ഈ ഹിപ്പിന്റെ ഭാഗം ചെലേത് കുറച്ചെറങ്ങി നിക്കും അതൊന്നന്നും നമ്ക്ക് ഇട്ട് കഴിഞ്ഞാ ചെലപ്പം ത്തിണ്ടാവില്ല ആ അതാണ്
മറ്റേ നമ്മള് കറക്ടള
സ്റ്റിച്ചിംഗാവുമ്പോ കറക്റ്റ് ആ അത് തന്നെ കറക്റ്റ് പെർഫെക്ഷനിൽ കിട്ടും ഓ ആ ഇടാനും നല്ലതാണ് കാണു
മറ്റേതെന്താച്ചാലേ ഈ ബാക്ക് ഭാഗം കാണാ തൂങ്ങിനി കും
ആ ആ അത് ഇതിന്റെ പ്രശ്നം കാരണ നമ്മടെ ഷോൾ ടറും
ആ പിന്നെ എന്താച്ചാല് നല്ല ടൈലർമാരാണെന്ന്ണ്ടെങ്കിലെന്തെയ്യും അവരത് അയ്ച്ചിട്ട്
ആ വീണ്ടും ശരിയാക്കും അതന്ന് വെച്ചാ എരട്ടിപ്പണിയാത് നമ്മളീ കൈയ്യില് കൈന്റെ വ ആ ഷേപ്പ് ഒക്കെ വെട്ടി പിന്നെ വര്ത്തണം അ
ആ ഷോൾഡറിന്റെ ആ ഭാഗൊക്കെ ആ റൗണ്ട് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ശരിയാക്കയാണെങ്കിൽ ആ ഓക്കെ ആവും
നമ്മള ഒരു ചുരിദാറിൻ്റെ പണി എടു
ആ ഇട്ക്കണ്ടി വരും
ആ
എനിക്ക് പിന്നെ അങ്ങനെ സ്റ്റിച്ചിങ്ങൊന്നു അറി ഇൻക്ക് സ്റ്റിച്ചിങ്ങോയ്ച്ചാല് സാധാരണ മ്മള് ഇ ഷെയ്പ്പോക്കെ ആക്കാനറി
ആ ആ അതല്ലാതെ ആ മെഷീൻ ഇണ്ടാ വീട്ടില്
ആ മെഷീന്ണ്ട് സാധാ മെഷീനാണ് അത് ഇ ഞാൻ ന് പോയിട്ട് പഠിച്ചിട്ടൊന്നുല്ല ഇന്റെ അനിയത്തി ആ അനിയ ത്തി പഠിച്ചിട്ട്ണ്ട് പോയിട്ട് ചുരിദാർ അങ്ങനത്തെക്കെ പഠിച്ചിട്ട്ണ്ട് അപ്പൊ അവക്ക് വേണ്ടിട്ട് വീട്ടില് വാങ്ങിയേതേനൂ അപ ഞാനതിമ്മേങ്ങനെ ചവ്ട്ടി ചവ്ട്ടി മ്മള് പഠിച്ചു
ഇപ്പൊ യൂട്യൂബിലൊക്കെ ഒരുപാട് സിമ്പിൾ ആായിട്ട് നമു-
നിത് സാധാ മെഷീന അല്ലേ മറ്റേ ഇതാവല്ലേ ഐസ്പീഡോ
ദ് ഇഹ് സാധ തന്യാ മ
എന്റെ സാധാ എ എയ് ഞാനിപ്പൊ ശരിയാക്കി കൊറേ ആയ് ക്യൂസെയ്ണില്ല. ഇ പോണ് തന്നെ സർവീസ് എക്കെ ചെയ്ത് കൊട്‌ന്നെ കൂട നിന്നിട്ട് ആഹ് യ അപ്പ എന്ത് ചെയ്യുന്ന വെച്ചാല് നമ്മള് ആ അത് കയറിടൂല്ലേ ആ കയറി ആഹ് പസ് ച്ച് ഇതിലെ ആവ്മ്പംതന്ന കയറില് ചാടും പെട്ടന്ന് ഇന്ന്
അത് എന്താന്ന് വച്ചാല് അത് ചെലപ്പ എന്തെങ്കിലും ഒരു ലൂസ് ഇണ്ടാവും
കയറ് ക ഇഹ് ടൈറ്റന്നയാണ് നമ്മള് കടേന്ന് വാങ്ങി കൊൺന്ന ടർ കയറാണ് ഷേ എന്ക്ക് തോൻ നമ്മള് കയറ് ചെലത് വീതിക്ക് കൂ കൂടുതല് അങ്ങനെയൊക്കെ ഒണ്ടാ വൂലേ ഇത് കൊറച്ചൊരു വീതി കൂടുതലുള്ള നന്നി അതുകൊണ്ടാവു അ പീനാ
ഇഹ് ഇഹ് അ
എന്തേല് ശരിയാണ് ഇപ്പ സർവീസ് ഒക്കെ ചെയ്ത് വെച്ചതാണ്. ഓ ഇത് ശരി ആവ്ണ്ടേ. ആ ച ചവിട്ടി നോ അ അതെന്നെ. ഒയ് ഒര് ഇഹ് ഫസ്റ്റ് ചവ്ട്ടിലും പ്രശ്നല്ലേ. രണ്ടാമത്തെ ചവ്ട്ട് വരുമ്പോ തന്നെ അത് അങ്ങന ചാടും. അ
അപ്പ അത് സർവീസ് ചെയ്യാൻ കൊടുത്തപ്പം ഒന്നു പറയാരുന്നിൽ എ
സർവീസ് ചെയ്തപ്പോ ഏത് എന്തേല് സർവീസ് ചെയ്യാനും കൊടുത്ത് പിന്ന അതേപ്പോലെ ഇൻ നമുക്ക് എ അടിനൂല് കേറില്ല. അങ്ങന ഇയ്ന് പ്രശ്നം ഉണ്ടേയിന്. അടിനൂല് കേറാത്ത പ്രശ്നേനു. മുകളില നൂലല്ല അടിപൊളിയാറ്റ് കേറിപ്പോവും പക്ഷെ അടീത്തെ നൂല് ഇത് ഞ അന്നിട്ട് അതിനാണ് വണ്ടീല് കൊണ്ടേ കൊടുത്തത് ശെരിയാക്കാൻ അപ്പോല് പറഞ്ഞ് സർവീസും ചെയ്യണം സർവീസ് ചെയ്തു. അടിനൂലൊക്കെ ശരിയാ കി പക്ഷെ ആ അത ക്കെ ശരിയായി. പക്ഷെ ഇത് നിന്ന് ചാടും ആ കയറാണ്ട്‌ ചാടുവെയ്
അടി നൂല് ശരിയല്ലാത്തത്‌ന് കാര്ണയാ മ് നമ്മള് ബോബിൻ കേസ് അത് ഇ ഇട്ണ ആ ഭാഗത്തൊരു മോട്ടോ ഒരു സാധനം ഇണ്ട്. മോട്ടർ പോലത്തെ ഒരു മെഷീൻ ഒണ്ട് അയിന്റെ. അവട ത്തെ ചെറിയൊരു കംപ്ലൈന്റ് കൊണ്ടാവും. അത് നമ്മക്ക് തന്നെ ശെരിക്കും അഴിച്ചു ചെയ്യാവുന്നതേ ഉള്ളൂട്ടാ. കൊറച്ച്
ഞാനും പിന്നെ എന്ത്‌ വെച്ചാല് മിഷീന്റെ മ്മള് വീഡിയോ ഒക്കെ കാണവല്ലോ ഫേസ്ബുക്കില് അയിലൊക്കെ നമുക്ക് റീൽസ് വരും അതിന്റെ അങ്ങനെയൊക്കെ നോക്കിട്ട് നോ ക്കല്ണ്ട് പക്ഷെ ഇനിക്ക് തോന്ന്ണു കയറിന് എന്തെങ്കിലും പ്രശ്നായിരിക്കും തോന്ന്ണു
അതായിരിക്കും ഒന്ന് മാറ്റി വേറെ ഒന്ന് നോക്കായിരുന്നു
ആഹ് ഇനി ഞാൻ വിചാരിച്ചു കടേയ് കൊണ്ടോയി കൊടുക്കണ്ടി രും അയിന് ഹെഡ് മാത്രം കൊണ്ടോയാ പൊരെ
ആഹ് അതെ കൊണ്ടുപോണം അല്ലെങ്കി ഇപ്പോ വീട്ടിൽ സർവീസ് ചെയ്യുന്ന്ണ്ട് ആൾക്കാര് വീട്ടില് വന്ന് നമുക്ക് സർവീസ് ചെയ്ത് തരുന്നുണ്ട്
വീട്ടിൽ വന്ന് ചെയ്യാണെങ്കി സുഖണല്ലേ നമുക്ക് എല്ലാ സംശയങ്ങളും ചോയിച്ച് ശരിയാക്ക മറ്റേത് നമ്മള് ശരിയാവൂല ന്നിട്ട് വർക്കൊക്കെ ഉണ്ട്
പിന്നെ ഞാന് വർക്ക് ഒക്കെ ചെയ്യ്ല് ആഹ് ചെറ്ത് ചെയ്യല്ണ്ട് എഹ് വെഡ്ഡിങ് വർക്കൊക്കെ ചെയ്യും പിന്നെ ഈ എംബ്രോയിഡറി ആ ഡിസൈൻ ചെയ്യും പിന്നെ എംബ്രോയിഡ ഡറി വർക്കുകള് അതല്ല ഈ പിന്നെ മ്
ഈ ഡിസൈൻ വർക്കിനൊക്കെ ഈ ഡിസൈനുള്ള സാധനങ്ങളൊക്കെ അവര് കൊട്ന്ന് തരുവോ
അല്ല അതൊക്കെ നമ്മള് മേടിക്കണം ആ അവര് നമുക്ക് ഇങ്ങനെ മോഡല് കാണിച്ചു തരും അപ്പൊ അതിനനുസരിച്ചിട്ട് നം മ്മള് വർക്ക് ചെയ്ത് കൊടുക്കണം പ്പൊ അത്യാവശ്യം പെട്ടെന്ന് പറയാെണെന്ന് ഇണ്ടെങ്കില് നമ്മൾ അതിനനുസരിച്ചിട്ട് വ് പെട്ടെന്ന് വർ
ആഹ് ചെല് പ്പങ്ങനെച്ചാല് ഹെവി ആയിരിക്കും സിംമ്പിളക്കാണെങ്കി ഇൻക് പെട്ട് അന്ന് ചെയ്യാലേ ഈ കല്യാണത്തിന്റോക്കെ ഭയങ്കര ഹെവി ഏര്ക്കും
കല്യാണ പെണ്ണ്ങ്ങളുടെ വർക്കുകളൊക്കെ ഇണ്ടാവും ബ്ലൗസിനൊക്കേ
ആഹ് ബേക്കില് എ അല്ലെ ബ്ലൗസിന് ബേക്കില് കയ്യ്മ്മല് നല്ല രസ സാണത് കാണാന് ഹ് ഹഹ ങ്ങ സാരിക്ക് ഉടുക്കോ സാരിടു ക്കൊ
ഞാന് ഇങ്ങനെ സാരി ഉടുക്കില്ല ഹസ്ബന്റിന് സാരി ഉടുക്കുന്നത് അത്ര അധിക ഇഷ്ടല്ല്യാ
ആഹ്
അപ്പ അത് കാരണം സാരി ഉടുക്കലും അങ്ങൻത്തെതൊന്നും ഇല്ല വർക്ക് ചെയ്ത് കൊടുക്കും ഒരുപാട് സാരീല് വർക്ക് ചെയ്ത് കൊടുത്തിരുന്നു ഉം അപ്പ നമുക്ക് നമ്മുടെ വർക്കിനനുസരിച്ച് നമുക്ക് അതിനുള്ള ക്യാഷും കിട്ടും. പക്ഷെ കൊറച്ച് ടൈമ് നമ്മ അയിന് വേണ്ടി സ് സ്പെൻ്റെയ്താലും കൊഴപ്പ പ്പോല്ല
അഹ് അയ്നീ ചെറിയ കുട്ട്യേള് ഇണ്ടാവുമ്പം നടക്കോ അതൊക്കെ
ആഹ് ഇപ്പൊ കൊറ്ച്ചൊന്ന് പിന്നിലോട്ടാ ന്നേ ഒള്ളൂ. പിന്നെ അല്ലാത്തതൊക്കെ സമയങ്ങളിൽ ഒരുപാട് ചെയ്തിരുന്നു. വർക്കൊക്കെ ചെയ്തിരുന്നു പിന്നെ പിന്നെ മെഹന്ദി ഇടാനും പോയിരുന്നു.
ആഹ്
മെഹന്തി ഇപ്പൊ മെഹന്തി ഇടല്ല്ല കാരണം അതിനെ അത്യാവശ്യം ടൈമ് വേണ്ടതല്ലേ പഠിച്ചിട്ടില്ല അതൊ ക്കെ ചെറുപ്പത്തിലെ ഇട്ട് ഇട്ട് ആ ഒരു ഇഷ്ട റ്റുള്ളത് കൊണ്ടാണ് ഫാഷൻ ഡിസൈനിംഗിലേക്ക് പോയത്. അതന്നെ അപ്പ അത് കാരണം കൊണ്ട് അത് രണ്ട് ണ്ടും നമുക്കിങ്ങനെ കൊണ്ട് ഇതിൻ്റൊ പ്പം കൊണ്ട് നടക്കാൻ പറ്റുന്നതാണല്ലോ
ആഹ് ആഹ് ആഹ്
അപ്പൊ അങ്ങനെ കൊണ്ട് നടന്ന് ട്ടൊരു വർഷം പോലെ ആക്കിയിക്കാണ് ഇഞ്ഞ് പ്പൊ കൊർച്ചും കൂടി ഒന്ന് ആക്കാന് ണ്ട്. കുട്ടികള് കൊർച്ചും കൂടിയൊക്കായ് കഴിഞ്ഞിട്ട് നല്ല രീതിൽ ഒന്നും കൂടി യ്യാം. അപ്പൊ ഈ യൂണിഫോംസ് ഒക്കെ ഒന്ന് ആഡെ യ്ത്ട്ട് കൊർച്ചും കൂടി നല്ലതുപോലെ ചെയ്താ നമ്മക്കും വീട്ടിലിരിക്കുമ്പോ ഒരു വരുമാനല്ലേ.
ആഹ് ശരിയാണ്‌. വരുമാനം അല്ലെങ്കിലും അമ്മള് വീട്ട് ട്ട്ല് വെർതെ ഇരിക്കുമ്പ്ളേ ഇങ്ങൻ ത്തെ വരുമാനങ്ങളൊക്കെ നല്ലതന്നെയാണ്.
ആഹ് അതന്നെ സൈഡായിട്ട് ഒരുപാട് പേര് കേക്കും മറ്റുള്ളതൊക്കെ ഇണ്ടാക്ക്ണ്ടല്ലോ. ബ്രൗണീസ്, ബിസ്കറ്റ്സ്.
നമ്മളെ ഈ ടൈമ് വെറ് തെ വേസ്‌റ്റാക്കിട്ടെന്താ കാര്യം എന്തെങ്കില് ചെറ്തായിട്ട് വരുമാനം കിട് ട്ടാണെങ്കി നല്ലതാണ്.
നമുക്കും നല്ലതണേ നമുക്ക് ആരെ ആശ്രയിക്കാതെ നമ്മള് ന്റെ തായ കാര്യങ്ങളോ അല്ലെങ്കി കുട്ടികൾടെതായ
പിന്നെ അതല്ലേ കുട്ട്യോളൊക്കെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുമ്പേ അമ്മക്ക് പുറത്ത് പോയി ജോബ് പെയ്യാം പറ്റൂല അപ്പൊ അമ്മള് ആ വീട്ടിലാവുമ്പോ
നമ്മക്ക് അങ്ങൻത്തൊരു പേടി വേണ്ട ഇനി അവ രാ. അവൻ കുറച്ചൂടി വലുതായി കഴിഞ്ഞാ അവൻ്റെ കൂടെ ഇരിക്കാനുള്ള ടൈംമ് കിട്ടും. നമ്മുടേതായ കാര്യങ്ങളും നടക്കും. അത് നമു ഇപ്പോ വലിയൊരു ഉപകാരാ. അങ്ങനെ എന്തെങ്കിലും ഒരു കൈ തൊഴില് നമ്മ പഠിച്ചു വെക്കിണത്. പിന്നെ പെയിന്റിങ് ക്കെനി പഠിക്കാൻ പോണംന്ന്ണ്ട്. ഈ ഫാബ്രിക്കിന്റെ പെയിന്റിങ്ങേ. അത് ഉം
അതന്നെ ഈ തുണീ തന്നെ ഇങ്ങനെ ചെയ്യൂലേ? പെയിന്റിങ്ങിന്റെ വേ ഫാഷൻ ഡിസൈനി ങന്നെ. നമ്മള് തുണീലന്നേ. ല്ലേ ക്ലോത്തിൽ അങ്ങനെ പെയിന്റിങ് ചെയ്യണ്ടില്ലേ.
ആ അത് ഫാബ്രിക് പെയിന്റ് വാങ്ങി ച്ചിട്ട് അത് നമുക്ക് തന്നെ ചെയ്യാം. പക്ഷെ കുറച്ചും കൂട്യൊക്കെ ആയിട്ട് അയ്ൻ്റൊരു മിക്സിങ്ങും പിന്നെ ഓരോ ഫാബ്രിക്കിന് വ്യത്യസ്തായ ഒരു ത്ണ്ട്. ഇപ്പ സിൽക്കിന് വേറൊരു ഫാബ്രിക്
ആ അത്ണ്ട് അതന്നെച്ചാല് ഒര് ഒ കളറ് മറ്റ് കളറ് യൂസ് ചെയ്യുമ്പോ- അതിന് കളറ് വ്യത്യാസം വരും അതൊക്കെ നമുക്ക് അറിയണം ആ അത്പെയിന്റിങ്യാര് ആണ് ല്ലേ ഓരോന്നിടുത്തക്കാണ് ചെയ്യ്ണു പെയിന്റിങ്ക്ക്‌ ഒരു വാ
അതുപോലെ ഷെയ്ഡിങ് വളരേ ഇമ്പോട്ടന്റാ ഫാബ്രിക് പെയിന്റ് യ്യുമ്പോ
ഉം
അങ്ങനെ